ഹലോ
ആടാ എന്താ പരിപാടി
എന്തപ്പോ ഓരോ പണിയാ കുട്ടികള് സ്കൂൾക്ക് പോയി
ആഹ്
അപ്പൊ ബാക്കിള്ള പണിയാളൊക്കണ്ട് ഇഞ്
ഉം ചായുട്ച്ചാ
ചയൊക്കെ കുടിച്ചു ചായൊക്കെ കുടിച്ചൂ കുട്ട്യാള് മദർസ് വന്നു സ്കൂക്ക് പോയി
ആഹ് ആ
ഇന്ന് ദോശണ്ടാക്കി
ആഹ്
കടലോട്ട് കറിണ്ടാക്കി
ആഹ്
ചോ ചോറ്മ്മക്കൊന്നും നോക്കിട്ടില്ല്യ
ഉം ഉം ഞങ്ങളും ചായകുടിച്ചിട്ട് തേ ഇവടെ ഇരിക്കാ ആഹ്
ആഹ് ആഹ് പിന്നെ ഇപ്പെന്താ പഠിക്കാൻ എന്തേം പോവുണ്ടോ
ഇല്ല ല്ല്യ
ആഹ് ആഹ്
പിന്നെ ഇന്താ വീട്ടിലുള്ളോര്ക്കൊക്കെ സുഖം
ആഹ് എല്ലാര്ക്കു സുഖം കൊയപ്പൊന്നുല്ല്യ
ആഹ്
കുട്ട്യാള്
ഇല്ലാ
ആഹ് ആഹ് പിന്നേ ആഹ് ആഹ്
ഉം
പിന്നെ വേറെന്തെക്കെ
ഇന്താ ഇന്ന് സ്പെഷ്യല് രാവിലെ പണിയെടുക്കാൻ മടിയായോണ്ട് നൂഡിൽസ് ഇണ്ടാക്കി
ആ അത് പിന്നെ എളപ്പല്ലേ.
ആഹ
ഉം ഇവിടെയും കുട്ടികൾക്കെ നുഡിൽസ് ഇഷ്ടം തന്നെയാണ്. പക്ഷെ ഈ രാവിലെ ആകുമ്പോ ഈ കുട്ടികൾക്ക് തിന്നൊക്കെ ചെയ്യും ഞാന്
ഉം ഇവിടെ പിന്നെ ആരുല്ല ഞാനും ബവയും മാ ത്രേ ഉള്ളു പിന്നെ ഉണ്ണി ഉണ്ണിനഴസരി പോയി അപ്പൊ നൂഡിൽസ് ഉണ്ടാക്കാന്ന് വച്ച്
ബാവ അങ്ങനെ പറഞ്ഞ ആരാണ്?.
ഭാബീന്ന് പറഞ്ഞ ഇക്കാടെ വൈഫ്.
ആഹ
എൻ്റെ ഭർത്താവിൻ്റെ വ ഇക്കടെ വൈഫ്.
ആഹ്
ആഹ
അല്ല ഓരോ ഓരോ ഭാഷയാണ് ഓരോ ഭാഗത്തക്കേ
മൂത്തച്ചി.
ആ് ഓ
എന്റെ മൂത്തച്ചി, എന്റെ മൂത്തച്ചി.
ഏഹ്
അങ്ങിനെ?.
ഓരോ ഭാഗത്തക്ക് ഇപ്പൊ സാറ് പറയുന്നത് കെട്ടിയില്ലേ രണ്ടു ദിവസം കൊണ്ട് വേഗുള്ള ട്ട ഇത് ചെയ്യാന് ഉം മഴണ്ട്.
ആഹ
മഴ ഇല്ല ഇപ്പല്ല നേരത്തെങ്ങനെ ചേ ഇതായിരുന്നു. ഉം പ്രാവശ്യത്തിന് മഴൊക്കെ കുറവല്ലേ?.
ഓ മഴക്കാലാണ് തോന്നണന്നെ ഇല്ല. വല്ലപ്പോഴും ഒന്ന് മഴ പെയ്താലായി.
ആ അതന്നെ
ആഹ് മ മഴക്കാലാ ട്ടോ. എന്താ?
വെള്ളത്തിന്റെ ക്ഷാമേ വെള്ളം ഇല്ലാത് ത്തൊരു ഇഷ്ടം പോലെ ഇണ്ടാവുന്നറിയേ
ആഹ്
അപ്പോ അവര് ഒക്കെ ഇടങ്ങേറാവും. പ്രാവശ്യം മറ്റേത് കയിഞ്ഞ വർഷത്തിലൊക്കെ ജു മെയില് ആവുമ്പോത്തിനന്നെ മഴ തൊടങ്ങിരുന്നു. ഇപ്രാവശ്യം ജൂണും കഴിഞ്ഞ് ജൂലൈ ആയി.
ആഹ് മഴകൊറവാ ആ വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നുല്ല വെള്ളക്കിണ്ട്.
ആഹ് ആഹ്
ഉം ലൈൻ പൈപ്പിന്ന് വെള്ളം വരും. ഏ കുടിക്കാനായിട്ടാ ആഹ് കുടിക്കാന് ആഹ്
ആഹ് പിന്നെ അപ്പോ മറ്റുള്ളത് എന്തെങ്ങളുപയോഗിക്കല്
അത് ഇവിടെ വെള്ളം വരും. വെള്ളംണ്ട് ഇവിടെ കുടിക്കാൻ മാത്രേ പ്രശ്നള്ളൂ. ഏഹ്
കൊയൽ കിണറാ
ആഹ്
ആഹ്
ആഹ്
പിന്ന എത്രേയ്ലാ പഠിക്കണ കുട്ടി
ആഹ് ആര്ടുട്ടി
ചെ ബാവി മുത്തശ്ശിടെ കുട്ടി ആ ആ ആഹ്
ഉം
പിന്നെ യ്യ് പഠിക്കാൻ പോണ്ടപ്പൊ
ഇല്ലല്ല ഇപ്പൊ ഒന്നിനും പോണില്ല
അപ്പോ പിന്ന വെറ്തെങ്ങനെ ഇര്ന്ന എന്തേലെക്ക പൊയിക്കൂടന്ന് പഠിക്കാൻ
ഉം പോണം
കല്യാണം താല്പര്യൊക്കെണ്ട് പിന്നെ അള് പ്പ ഒരു ബിസ്നസ് ചെയ്യാള്ള മൈൻഡില അതിന്റെ ഒര് തിതില് പൊയ്ക്കൊണ്ടിരിക്ക എന്താ
ലുണ്ടോ ബിസ് വേറെന്തേലും ബിസ്നസ് ചെയ്യ്ണ്ടോ
ആ ഇപ് ഇപ് ഇപ്പ സ്റ്റാർട്ടെയ്തിട്ടുണ്ടട്ടാ
ആഹ്
ആഹ്
കൊറേ ബിസ്നസ്സളൊക്കെ ഒരുപാടുണ്ട്
ആ ഓൺലൈനായിട്ട്ന്നെ ന്നെ ചെയ്യ്ണെ
ആഹ് ആഹ്
ആഹ്
അപ്പത് ഇങ്ങനെള്ളത് നല്ലതന്നെയാണ് ഞമ്മ
അത് യെസ് ഉം
നമ്മക്കെന്തേലും എല്ലേ നമ്മടെ എന്തേലും പഠിക്കാനോ വേറൊള്ളത് പോവാണെങ്കി നമ്മുക്ക് അയിനനുസരിച്ചിള്ളേ എന്തേലും വരുമാനം ഇണ്ടാവും അന്നത്തെക്കാലത്ത് പഠി ക്കണംന്നുള്ളത് ഇണ്ടായിന്നില്ല പിന്നെ പൈസേം വേണ്ടിയത് വിട്ട്ക്കാരിടുത്ത് ക വേണം
ആഹ് ഇപ്പപ്പിന്നെ അത് എല്ലാരും ഇപ്പപ്പിന്നെ എല്ലാരും പഠിക്കും എല്ലാ വീട്ടുകാരും പഠിപ്പിക്കും പഴേയ പണ്ടത്തെ കാലല്ലല്ലോ ഇപ്പോ
ആഹ് അതെ
ആഹ്
അയെന്ന കുട്ടിയാൾക്കൊന്നന്നെ വീട്ടിലിരിക്കാനും ഇഷ്ടല്ല്യ ഇങ്ങനെ പഠിക്കന്നല്ലേ
ആഹ് ആഹ്
പിന്നെ
പിന്നെ ന്താ ഉച്ചക്ക് എന്ത്ണ്ടാക്കണ്?
ഉച്ചക്ക് ഞാന് സാധാ ചോറന്നെടു ഇണ്ടാക്കണ് മീന് വേടിച്ചിട്ടില്ല വെകുന്നേരത്ത് ചിക്കൻ കുട്ടികള് വന്നിട്ട് വേടിക്കാ വച്ചിട്ടാണ്
ആഹ് ചിക്കനണോ ഇന്ന് സ്പെഷ്യൽ
ഉം മീന് വേടിക്കണില്ലച്ചിട്ടാരുന്നു മീ വാണോ ചോയിച്ചു അപ്പോ വേണ്ട പറയെ അപ്പോ
ആഹ്
മീനും വെ വെല കൂടുതലാണേനും പിന്നെ അത് ചെലപ്പോ ഈ മീൻ ചെലതേ ഒരു ടേസ്റ്റ് കൊറവോണ്ട് ഇപ്പോ രണ്ടിസം മുന്നേ വേടിച്ച മീനുണ്ടായി
ആഹ് ഇവടെ മീനന്നെ ഉം മെത്തള്
പച്ചക്കറിയൊന്നും കൂട്ടൂല്ല അതെ ഉപ്പേരി എന്തേലും കൂട്ട ട്ടിയ മതി അതൊന്നും ചെയ്യൂല്ല്യ ഉം
ഉം ആ ശെരി
ഒരുപ്പേരി പയറാണെങ്കി എപ്പളെങ്കിലും തോന്നിയെങ്കി മാത്രം
ആഹ്
അതാ ഭാഗം അതേപോലെ മീനൊക്കെ കറി വെക്കണെങ്കില് ആ മീനത്തെ കറിയൊന്നും ഉള്ളിയോ പാടൻ പറ്റൂല തക്കാളി ഒടുക്കൂല
ആ
മീൻ കറിയത്തെ മീൻ പറ്റൂല പൊരിച്ചതൊക്കെ ഓരു കൂട്ടും ഉരുള്ളൻ കെയങ്ങ് ഓല്ക്ക് പറ്റിയതൊക്കെ ഓല്ക്ക്
ആഹ്
അങ്ങനെ ഇതാവും പിന്നെ വീടൊക്കെ അങ്ങനെ ഇങ്ങനെ ഒരുമിച്ചിട്ടേക്കാറല്ലേ
ആഹ് അതെ
ഉം ഇക്കപ്പോവിടക്കാ പോയി ജോലി എന്താ?
പൊറത്താ
ആഹ് ആഹ്
ഉം
പിന്നെ വേറെന്തൊക്കെ വിശേഷങ്ങള്
വേറെ നല്ല വി ശേഷം അവടര
ഉം ഇവടെ ഞാനും കുട്ട്യളും ഇക്കപ്പോ പുൊർത്ത് പോയിക്ക്ണ്. ഞങ്ങള്പ്പോ കുറച്ചായി വീട് പുതിയ കുൂടി വീടൊക്കെ വെച്ച് കൂടിയിരുന്നിട്ട്.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
ഒറ്റക്കാകണം ഞമ്മക്ക് ഞമ്മള തേപോലെ സൗകര്യം കിട്ടണെങ്കില്.
ഹ ഹ ഹാ അത് ശര്യാ.
പിന്നെ ചിലൊൽക്ക് വല്ല്യ വിഷയംണ്ടാവൂലാ പിന്നെ ഞമ്മക്ക് ങ്ങനെപ്പോ ഒരുമിച്ചിട്ടാവുപോമ്പൊ ങ്ങനെ വിളിക്കാനോ വേർള്ളീനൊന്നും പറ്റൂല്ലേനും.
അഹ്
കുട്ടികളൊക്കെ പോയ എന്തെലൊക്കെ വാണം ന്ന എ ന്തിനേങ്കിലൊക്കെ അതേപോലെ ഈ ഓൺലൈൻ ബിസിനസ് അങ്ങനൊ നമുക്കൊരു വെരുമാനാണ് എന്തേലൊക്കെ ചെയ്യാണെങ്കിലൊക്കെ.
ആഹ് അതെ.
ഒരുപാട് തിലൊക്കെ ആദിക്കൊക്കെ ങ്ങൾ ചെയ്തീന്നു അതൊന്നും നിലവില് നി നീർ പോയിറ്റില്ല.
ആഹ്
പിന്നെ
വേറെ എന്താ പിന്നെ ഇനി ഭക്ഷണണ്ടാക്കാ മാത്രോള്ളു.
അല്ലേയ് അല്ലാതൂണ്ട്.
ആഹ്ഹ ചെയ്യാണ്ട് ങ്ങനെ ഇരിക്കണ്ല്ലേ?
എല്ലാതൂണ്ട് അപ്പൊ ഞി ഫ്രണ്ട്സോൾക്കൊക്കൊന്ന് വിളിക്കട്ടെച്ച്ട്ടേയ്.
ഹ് ഹ ഹാ
അങ്ങനെട് വ്ള്ച്ചട്ടെച്ചിട്ട് അങ്ങനെ ന്ന്ന്നു.
ആഹ്.
ഞിപ്പോ ചോറ് ചെൽപ്പോ അടുപ്പത്ത്ക്കും നല്ല മഴേണെങ്കി റൈസ് കുക്കറിലെക്കും.
ആഹ് ഞാ അട്പ്പതന്നെ വെക്ക ചോറ് ഹ്. ക്ക് പിന്നെ വല്ലാണ്ട് ണ്ടാക്കാനൊന്നു അറീല്ലട്ടോ.
അറീല്ലേ?
ഉം ഭക്ഷണണ്ടാക്കാനൊന്നും വല്ലാണ്ടറിയില്ല പച്ചക്കറി വെക്കും ഉപ്പേര്യൊക്കണ്ടാക്കും.
ആഹ് ചോറ് വ ഉപ്പേര്യൊക്കെ വെക്കാനാ പണി ചോറ് വെക്കാനന്താ പണീ.
അ് പക്ഷെ വേവ് കറക്റ്റ്ന്.
അ്ഹ് അതറിയായിറ്റാണ് അത് അറിയായിറ്റ് കൊർച്ചീസൊക്കാ യ പ്പ ഞമ്മള്പ്പൊ കല്യാണം കയിഞ്ഞപ്പോ ഞമ്മക്ക്പ്പൊ അന്നോല്ലല്ലൊ പ്പൊ ഒന്നും ഇതായില്ല പിന്നെ അങ്ങനെണ്ട് ശീലാകും ചെ പ്പൊ പ്പ്ട്ട മൊളക് കൂടും മൊളെ ത് കൂടും എരി കൂടും. ഇപ്പൊക്കെ ഞമ്മക്ക് കൃ കൃത്യാ യിറ്റങ്ങനെ ആകുമ്പങ്ങ്ട്ട്
ഓഹ് പിന്നെ പിന്നെങ്ട്ട് ആഹ് ആഹ് പിന്നെ പിന്നെ ശരിയാവുട്ടാ എപ്പോഴുങ്ങനെ ചെയ്തൊണ്ടിരുന്നാണ്ട് ശരിക്ക്ണ്ടാവും.
ആഹ്
അങ്ങനൊക്കെ നിങ്ങ പിന്നൊക്ക പഠ്ച്ച്ലെ
ഏ
ങ്ങ പിന്നെ എല്ലാ
ആ ഞാനെല്ലാതുണ്ടാക്കും എല്ലാ ഫുഡും എല്ലാതുണ്ടാക്കും.
ആഹ്.
പിന്നെപ്പൊ നമ്മ നമ്മളല്ലേ കഴിക്കാള്ളതൊള്ളു.
അതന്നെ.
ഇക്ക ഗൾഫിലായീനന്ന് ഞങ്ങളാ യ്ച്ചീലായ്ചീലായ്ചീല് രണ്ട് പ്രാവശ്യം ആകുമ്പോ എന്തെങ്കിലൊക്കേയിറ്റ് സ്പെഷലൊക്കണ്ടാക്കും. ഇപ്പൊ നാട്ടിലായോക്കുമ്പള് അല്ലാതെ അങ്ങനെ ആഴ്ചയില് ഇണ്ടാക്കും പികോഴി ചി ക്കന് അങ്ങനൊക്കെ മേടിക്കും എന്തേലൊക്കെ ഉണ്ടാകുമ്പോ ഇപ്പൊ ഒക്കെ സാധനത്തിന് വേലിം കുട്യാളെ പഠിപ്പും കാര്യും ന്നാ ശെരി ഞാൻ വിളിക്കണ്ട് ട്ടോ